ഹലോ ആഹ കേൾക്ക്ന്ന്ണ്ട്
എന്താണ് പാട് സുഖാണോ? അങ്ങനെ പോകുന്നു. എന്താ മക്കൾ ഒക്കെ ആയോ? ഫ്രീയായോ? മക്കളൊക്കെ ഇണ്ടോ എന്താ ചെയ്യുന്നേ? ഓ അത്ശരി പഠിക്കാണോ?
അല്ല
ആണോ, ലാബിലോ ഇന്നപ്പോ എന്താ ഒയ്‌വാ?
അല്ല ഞാപ്പൊ കൊറച്ചീസായിട്ട്, അറങ്ങീക്ക്ണ്, ലാബ് ല്‌പ്പൊ പോവല്ല
ഏ അത് ശെരി. എന്തെ എന്തെ പ്ര ഇത്ണ്ടായിട്ട് പോവാതിക്കാണോ
ഇല്ല, വീട്ടില് പണിക്കാരൊക്കെണ്ട് അപ്പൊ അത് കാരണം മ്മക്ക് പണി ഹെൽപ്പിനൊരാളില്ല
ഓ അയ്ശെരി, അപ്പൊ കൊറച്ച് ദിവസം ലീവ് എടുത്തതായിരിക്കുംല്ലേ
ലീവ്ട്ത്ത്ണ്ന്ന് പറയാൻ പറ്റൂല, അറങ്ങി പോലേണ്. സാലറി കൊറവാ ണെയ് അവടെയ് അപ്പൊന്ന് വേറെ സ്ഥലത്ത് നോക്കാന്ന് വിചാരി
ആ അത് ശെരി, എന്നിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് എടുത്ത കോഴ് കോഴ് സെടുത്ത് പഠിച്ചതാണോ
അതെ പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞിട്ട് ടു ഇയർ ഡിപ്ലോമ എടുത്ത്
ഡിപ്ലോമ എടുത്തല്ലെ, ആഹ, ന്നിട്ട് അവിടെ അടുത്തന്നാണോ കേറിയത് ആഹ ആ അപ്പ അപ്പൊ അയ്ന് സരിച്ച്ള്ളതേ കിട്ടൊള്ളു ലെ
സാലറി അവിടെ ഓൾറെഡി കുറവാണ്. ഞാൻ കേറിയ ടൈമില് ട്രെനിങ് ആയിട്ട് ഇങ്ങനെ കേറിയാണ് ഒരു വെ എസ്പീരിയൻസ് കൂടാൻ വേണ്ടിങ്ങനെ നിന്ന്
ഓ അയ്ശരി അപ്പൊ ആ അതുകൊണ്ടൊരു എക്സ്പീരിയൻസ് ആയോ നമുക്ക് പോയി ശീല ആയോണ്ട്ല്ലേ പ്പം അപ്പൊ എത്രായി പോവലൊടുത്തിട്ട്
ഒന്നര വർഷം നിന്ന അവിടെ, ഒന്നര വർഷത്തിന് മോളിലായി
ഏ അത്രൊക്കായി അല്ലേ അതുകൊണ്ട് എക്സ്പീരിയൻസ് ആയല്ലോ ലേ. എന്താ വീട്പ വീട്ട് പണി എന്താ വീട് പണി എന്താ വേറെ എടുക്കാണ റൂം
അല്ല പെയിന്റ് അടിക്കാണ്. കൊറെ ആയി പെയിന്റടിച്ചിട്ടേയ്. കുടിരുന്ന ടൈമില് പെയ്ൻ്റടിച്ചതാ
ആ ആഹ ആ എത്രായി കുടിര്ന്നിട്ട്
ച്ചത്ക്ക് മൂന്ന് വയസ്സ്ള്ളപ്പൊ
ഓ അയ്ശരി. ആഹ് അപ്പൊ അപ്പൊ ഒന്ന് നന്ന നന്നായിട്ടൊന്ന് എട്ക്കേണ്ടി വരുവല്ലോ?
ആഹ് പതിനേഴ് വർഷം എന്തോയ്ക്ക തോന്നു
ഏ അത് ശെരി. എന്നിട്ട് കല്യാണം ഒന്നും ഇപ്പ നോക്കുന്നില്ലേ?
ചെറ്തായിട്ടൊന്ന് നോക്ക്ണൊക്കെ ഇണ്ട്. അപ്പൊ അയിന്റക്കെത് കാ ണ് അങ്ങനെ പെയിന്റടി
ആഹ് ആഹ് ആഹ് അതെ അതെ അതെ ആ പിന്നെ വെരലൊന്നും ഇല്ലേക്കും കാണാന്. ആരെയും കണ്ട് വെച്ചിനോ? ഇപ്പൊ പിന്നെ എല്ലാരും അങ്ങനെയാണല്ലോ? ഓലന്നെങ്ങട് കണ്ടെക്ക്വാണല്ലോ? ആഹ് അതൊക് പാരന്റ്സിന് വലിയ ബുദ്ധിമുട്ടൊന്നുല്ല ആ അ അതെ അതെ അ ശെരിയാ. നമ്മുക്ക് ആ അങ്ങനെ ആവ്മ്പോ നല്ല നമ്മള് അറിയുന്നവരാവു. മറ്റത് നമ്മൾ ത് പിന്നെ കണ്ടാ പിന്നെ. ആ അതെ. രണ്ടു രണ്ടും ഇത് നോക്കുമ്പോ നല്ലതാണ്.
ആ അത ശ പക്ഷെ മാരേജ്ന്റെ സ്വഭാവം മാറുന്നവരുണ്ട് അങ്ങനെ ഇണ്ട്. ഇന്റൊരു ഇന്റെ അറിവില് ഒന്ന് രണ്ട് ഇണ്ടായിക്ക്ണ്.
ഏഹ് അത്ണ്ട് അത്ണ്ട്. കാരണം അത്ര അതുവരെ ഇള്ള കാണണ മൊഖായിരിക്കൂല പിന്നെ.
ആഹ് എന്റെ ഫ്രണ്ടിന് അങ്ങനെണ്ടായിട്ട് ആകെ മൂഞ്ചിരി
ആഹ് അതന്നെ അത്ണ്ടാവും. പിന്നെ എന്നിട്ട് എന്താ പണിയൊക്കെ കഴിഞ്ഞോ എന്നിട്ട്? എത്ര ആളാള്ളെ പണിക്കാര്?
ഇന്ന് പണിക്കാറില്ല. അഞ്ചാളും ആറാളും ഒക്കെ ഇണ്ടാവു
ഇണ്ടാവല്ണ്ടല്ലേ? ഉം. വീട്ടിലാരാള്ളെ പിന്നെ ഇങ്ങളന്നയേ ഉള്ളു?
ഈഹ് ഇക്കി രണ്ട് ബ്രദറ്ണ്ട്.
മാര്യേജ് ഒക്കെ കഴിഞ്ഞതാ?
അല്ല. വല്ല്യാള കല്യാണം നോക്ക്ണ്ട്. ചെറ്ത് ഇന്നേക്കാൾ ഒരു വയസ്സിന് മൂത്തയേ ഉള്ളു. ഇരുപത്തിരണ്ടായിട്ടില്ല.
ഏഹ് അപ്പൊ അങ്ങനെ അല്ലാതും ഇണ്ടാക്കാനായിണല്ലേ? ഇപ് ഇപ്പല്ലേ? ആഹ് ആ അത് ശെരി. പിന്നെ ഗുളിയൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ലല്ലേ? ഇപ്പം ഞാനിപ്പം ചോറൊക്കെ ഇണ്ടാക്കുന്നേ ഉള്ളു മക്കളൊക്കെ പോയിട്ട് ഇപ്പൊ ഒര്ങ്ങ്ന്നേ ഉള്ളു ആ വല്ത് അഞ്ചിലാണ്. ചെറ്ത് ഒന്നാം ക്ലാസിലാണ്. അപ്പൊ ഓലെ വെയ്ത്തിലെ കൂടണം മദ്രസും കൂടെ ഇള്ളത്കൊണ്ടേ. രാവിലെ എണീറ്റ് എണീപ്പിച്ച് എണീക്കാനേ മടിയാ. അതൊക്കെ കഴിഞ്ഞ് പറഞ്ഞയച്ച് ഇപ്പൊ ഒന്ന് ഫ്രീ ആയി ഒന്ന് ഇരിക്കാ. ഫോണൊക്കെ ഒന്ന് നോക്കുന്നുള്ളു ഇപ്പൊ അങ്ങോട്ട്
ആഹ്. രാവിലെയൊരു ജഗപൊഗ ഏയ്ക്കാറുല്ലല്ലേ? രാവിലെയൊരു ജഗപൊഗ ഏയ്ക്കാറില്ലാന്ന് പറയാ
പറയാന്ണ്ടോ? പണിക്കോ പണിക്ക് പോന്നവരും മക്കളും എല്ലാരും കൂടെ അങ്ങട്ട് ആവ്മ്പളേ ആ ടൈമ് പിന്നെ, ആ അഞ്ചര മുതല് പത്ത് മണി വരെ ഞമ്മക്ക് നിക്കാതെ കയ്യ്ന്നോടത്തോളം എന്തെങ്കിലൊ എട്ക്കാൻ നോക്കു. എന്നാലും എവിടെയു എത്തൂല. പിന്നെ പോയിട്ടൊന്ന് പി പോയാപിന്നെ അഞ്ച് മണി വരെ നമ്മള് ഫ്രീയാണ് ആഹ് ആപ്പീ വന്നാ പിന്നെ അതന്നല്ലേ പണി. പിന്നെ ഓലെ ബുക്ക് നോക്ക്വാ, ഓല ഹോം വർക്ക് ചെയ്തൊട്ക്ക്വാ ഓലെ കൂടെ ഇര്ന്നൊട്ക്ക്വാ. അതന്നെയല്ലേ റിപ്പീറ്റായിട്ട് ഇതന്നല്ലേ എന്നും നടക് ക്ക്ന്നെ. ആ രണ്ട് മാസം ഇണ്ടായിന്. ഇതിപ്പോ നോക്കണ്ട മടിയാണ് എന്നിട്ട്. മദ്രസും സ്കൂളും കൂടങ്ങിട്ടായിട്ടേ.
ആഹ് രണ്ടും ഓരോട്താണോ അതോ മദ്രസ് വേറെ
അതുകൊണ്ടാണ് മദ്രസ് വേറെ പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് വേണം സ്കൂ പോകാന് അപ്പോ വണ്ടിയാണെങ്കി ഇല്ലാ മദ്രസ് വി ട്ട് വീട്ടിലെത്തണമെങ്കിൽ തന്നെ ആകും ഒമ്പതര ഒമ്പതേ നാപ്പത് ആകുമ്പത്തിന് വണ്ടി വരും സ്കൂൾക്കുള്ള. പിന്നെ ഓനിക്ക് വീട്ടിൽ നിക്കാനേ ടൈമ് ആഹ് അതന്നെ ഓൻ വീട്ടിലെത്താ അപ്പോ അതന്നെ നമ്മുക്ക് നമ്മള് ഓലെ കൂടെ നടന്ന് എല്ലാം ആക്കി കൊടുത്ത് വണ്ടീന്റെ അടുത്തക്ക് ആക്കി കൊടുക്കണം. അയിന് ബസ് സ്റ്റോപ്പിൽ തന്നെയാണ് ആഹ് സ് ക്കൂൾ തുടങ്ങിയാലൊക്കെ പ ത്തരൊക്കെ ആയിട്ടാണ് പക്ഷേ പിന്നെ ഫസ്റ്റ് ട്രിപ്പന്നെ ആകുമ്പോ പിന്നെ അവിടെ എത്താഞ്ഞാൽ ഓലാറ്റം വെയിറ്റ് ചെ യ്യൂലാ പെട്ടന്ന് പോവും ഓല് രണ്ട് മൂന്ന് ട്രിപ്പ് ഉള്ളോണ്ട്. ഓല് വെ ആഹ് വെയിറ്റ് ചെ ഓല് പറയും ചീത്ത പറയൂലേ ഡ്രൈവർമാര് പെട്ടെന്ന് ഇവിട ക്കെത്തണം പറഞ്ഞാ ഓൽക്ക് മനസ്സിലാവൂല അത് ചെറിയ മക്കളല്ലേ ഓൽക്കിപ്പോ എന്താ? അതന്നെ അത് അങ്ങനെ ഒരു കഥയാണ്. ആഹ് എല്ലാം ചെയ്ത് കുറച്ചൊക്കെ ചെയ്തോളും അവൻ കൊറച്ചൊക്കെ ആയതല്ലേ മറ്റതാണ് ചെറുതല്ലേ ഞ്ഞിട്ടും കാര്യല്ല കഴിഞ്ഞു വരുമ്പോഴേക്കും ആഹ് അതന്നെ ആഹ് മദ്രസേല് സ്കൂ ള് ഒന്നിലാ കയിഞ്ഞു വരുമ്പോഴേക്കും ഓല് കൊഴങ്ങും. മുഖം കണ്ടാലന്നെ നമ്മക്ക് മനസ്സിലാവും ഓക്കെ ഇത് പോകും. വാണോ വാണ്ടേ വെച്ച് അങ്ങനെ പോകും മടി കാട്ടി അങ്ങനെ ഒന്നും നിക്കൂല.
ആഹ് ചെറിയ കുട്ടികള് രാവിലെ ആയാലും മടിയേക്കാരും അങ്ങനെയൊന്നും ഇല്ലേക്കാരല്ലേ?
ഇങ്ങനൊക്കെ പറയുന്നുണ്ട് എട ക്ക് ഉമ്മച്ചിക്ക് എന്ത് സുഖാ അവിടെ ഇങ്ങനെ കിടന്നാ മതിയറിയും അതിങ്ങനെ ഇടക്കെട ക്ക് പറയും ഇപ്പോ അനിയത്തിളോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഓരെ ഒക്ക പറിം ബിനോ ഓൽക്കൊക്കെ എന്ത് സുഖാ ഒടുക്കും പോണ്ടല്ലോ അത് ഞമ്മൾക്ക് അങ്ങനേന്യല്ലോ ചെറുപ്പത്തി തോന്നീന്യത് ഇവരൊക്കെ എന്തൊരു സുഖം പിന്നല്ലെ ഞമ് മ്മളെ ഇമ്മിം ഇതൊക്കെ ആകുമ്പള്ള ബുദ്ധിമുട്ട് പിന്നല്ലേ നമ്മളറിണത് ഇപ്പം ഇപ്പം ഞമ്മൾ വിചാരിക്കും ചെർ തൊന്നായെങ്കില് വിചാര്ച്ചിക്ക ഞമ്മള്, ഒരു ടെൻഷനൂല്ല ഒരിതൂല്ല ഒന്നു അ റ്യണ്ട നല്ല സം സമാ ധാനായിട്ട് ഞമ്മക്ക് പോവാ അത് ഇപ്പ അങ്ങനല്ലല്ലോ. പലേ ചിന്തകളും അതും ഇതും എല്ലം കൂടല്ലേ ആഹ്
പിന്നെ
അതെ അതെ, ആഹ് ആഹ് കുട്ടി. പുസ്തകത്തിന്റെ അതൊന്നും പിന്നെ കിട്ടൂല, പിന്നെ പല കടങ്ങളായിട്ടും ഒക്കെ. ഇതായിട്ടും ഇതായിട്ടും. പ്രാരാപ്തങ്ങളായിട്ടും അങ്ങനെ പോകുന്നു ഇപ്പ എവിടെ ഇല്ലേ?
ആഹ് നാട്ടിൽ തന്നെ.
അത് ശരി, പിന്നെ നേട്ടന്‍ കുളിയൊക്കെ ഇനി എപ്പഴാ, ഉച്ചന്റെ ശേഷമോ?
അത് അല്ല തുടക്കാൻ നിക്കാ അയിന്റെ ഇടയില് ഫോൺ ഒന്ന് എടുത്താനേ, ആരെങ്കിലും ഒന്ന് വിളിച്ചാലോ?
ആഹ് ആഹ്, ഞാനും അങ്ങനെ തന്നെ ഞാനും തുടക്കല് പിന്നെ അനിയത്തി. ത്തിയുണ്ട് ഇവിടെ ഓള് സ്കൂളിലേക്ക് പോണത്തിന്റെ മുമ്പ്, ഓള് എനിക്ക് കുറച്ച് ദിവസം സുഖയില്ലായിരുന്നീ അപ്പ പിന്നെ അവള് ക്ലാസ്സ്‌. സുഖമില്ലാതെ ആയിപ്പോ ഓള് കൊറച്ച് ദിവസം ഓള് അങ്ങ് തുടച്ചപ്പോ പോകും.
ആഹ്
അപ്പൊ പിന്നെ എന്തോ ബാക്കിയൊക്കെ ഉണ്ട്. ആഹ് ഓള് പ്ലസ് ടു വിലാണ് ഇവിടെ വീടിന്റെ അടുത്താണ് സ്കൂള്. ഓളുക്ക് അവൾക്ക് ഇവിടുന്ന് പോവാന് ഇഷ്ടം. എന്റെ വീടിന്റെ അടുത്ത് അവിടെ വടെ അടുത്തുള്ള ഫ്രണ്ട്സള്ള ഒക്കെ ഉണ്ട്. അപ്പൊ
ആഹ എളുപ്പമാണ്. പിന്നെ ആ അറിണ ആൾക്കാരുള്ള സ്ഥല അയതോട് ഏത് സ്കൂളി പഠിക്കണകോ
ഒവിണ ഞങ്ങളെ നാട്ടിൽ വടെ അടുത്ത് തന്നെ ആനെ പിന്നെ ഉം എന്റെ വീട് തന്നെ കുറച്ചൊ മലപ്രദേശമാണ്. അപ്പൊ അവിടന്നക്ക വരാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഒമ്പ ഒമ്പതേ കാലിന് ക്ലാസ് ഉണ്ടായിരുന്നോ അവിടുന്ന് ഏഴേ മുക്കാലിനൊക്കെ ഇറങ്ങേണ്ടി വരും ഇവിടന്ന് ആവും ആ നല്ല നേരത്തെ ഇറങ്ങണം. അ പോക്ക് ഭയങ്കര മടി അപ്പൊ ഇവിടന്നാ ഒൾക്ക് ഒര് പിന്നെ ഒമ്പത് മണിക്ക് ഇറങ്ങിയാൽന്നെ പത്ത് പതിനഞ്ച് മിനിട്ടോണ്ട് ഒൾക്ക് അവിടെ അടത്താം. അപ്പ നടക്കാന്ള്ള ദൂരോള്ളൂ ഇവിടെ അടുത്ത തന്നെ. ആ അപ്പൊ അവിടെയാണ് ആ അപ്പ അധികം ഇവിടെ നിക്കും അപ്പൊ രാവിലെ അത് തുടക്കലോ അടിച്ചാരോല് ഒള് അങ്ങട്ട്കഴിക്കും പെട്ടെന്ന് പണി കഴിച്ചിച്ട്ട് ഒള് പോകും.
എ ബാക്കിയൊക്കെണ്ട് മീന്ണ്ട് മുറിക്കും ചെറിയ ബത്തല്ണ്ട്. അവിടെ ആആ അവിടെങ്ങനെ മീനൊക്കെ വരലുണ്ടോ?
ആ ഇപ്പൊ മഴക്കാലം ഇതൊക്കെ ട്രോളിങ്ങിന്റെറെതൊക്കെ ആയിട്ട് ഇപ്പൊ ല്ല നല്ല മീൻ കിട്ടണല്ലേല്ലോ?
ശരിയാ അവിടെ കൊറെേ ദിവസം. വരാതായിനി ഇപ്പ പിന്നെ മീനൊന്നും ഇല്ലാെ കഴിക്കാനും കഴിയൂല.
ആഹ് അ
എന്തണ്ടായിട്ടും കാര്യല്ലേ എനിക്ക് നീ ഏറ്റവും ഇഷ്ട ബീഫിനാട്ടിലും ചിക്കനാട്ടിലും എനിക്ക് ഏറ്റവും ഇഷ്ടംഇതാ മീന അപ്പൊ അയിലാണ്ടെ കഴിക്കാനേ കഴി ആ അതെ അതെ കക്ഷണമീനൊക്കെ അതിനാട്ടിലും നല്ലത് ഈ ചെറിയ മീനൊ പറഞ്ഞ വത്തല് മത്തി ആ രീതിയിലുള്ള അതൊക്കെയാണ് നല്ലത് ആഹ നല്ലതാണ് ആ ഇപ്പൊ അത് പൊരിച്ചാലൊക്കെ എനിക്ക് ഇഷ്ടണട്ടോ ചിലപ്പോ അതിന്റെ ഒരു സ്മെല്ലാണ് ആ അതാണ്. എത്രയാലും ഇങ്ങോട്ട് പോവാത്ത നമ്മള് ആ നമ്മള് മുറി കഴിഞ്ഞാലുംപിന്നെ ആരെങ്കിലും. പുറത്തുനിന്നൊക്കെ വന്നാൽ ഓരു കൊക്കെ പെട്ടെന്ന് അത് മനസ്സിലാവും. നമ്മളെ കിച്ചണക്കൊക്കെ ഇങ്ങോട്ട് വരുമ്പോ നല്ല സ്മെല്ലാ അത്.
ആഹ ചിക്കനും ബീഫും അങ്ങനെ സ്മെല് ഉണ്ടാവൂല ശരിയ.
സ്മെല്ല ഇല്ലല്ലോ ഇത് മീനിനാണ് ഭയങ്കരയിട്ടുള്ളത്. പോരിച്ചല് രസണ് എന്നാലും അങ്ങനെ പുറത്ത്ക്കുള്ള ഒരു ഇതൊന്നുംല ണ്ടാവൂല അത്രങ്ങട്ട്.
ആഹ
പിന്നിട്ട് എന്നിട്ടെന്താ ബീഫോ അങ്ങനെ എന്തായികുലെ.
ഉ ഇന്ന് പച്ചക്കറി ഉണക്കൽ മീന ഉണ്ടാവും.
ആ ആ് ഞാനും പറയാന്ന് കൊറേയാണ് ക്കമീൻ കൂട്ടിയിട്ട് ഇവർക്ക് ഹസ് പറയും ഒണക്കമീൻ കൂട്ടിയ പുണ്ണ് നെറയും ന്ന് പറയും എന്നട്ട് ഹസിന് നല്ല പുണ്ണാ അപ്പൊ അതുകൊണ്ടരാൻ ഭയങ്കര മടിയാ ഞാൻ ഇങ്ങനെ പറയുകയും ചെയ്യൂ ന മുറിക്കണെ ബുദ്ധിമുട്ടുംല്ല അ ഒരു ആ ക്ക മീനും ഒരു കോഴിമുട്ടിയും തക്കാളി കറിയൊക്കെ ഉണ്ടായ നല്ല ടേസ്റ്റ് അല്ലേ നിക്ക് ആക്കെ മതി പറയും ഞൻ പക്ഷെ ഹസ് പറയും അത് പുണ്േ പെട്ടെന്ന് പണ്ണന്ന്റിയ പറയും
അതാണ് പുണ്ണ് ഉണ്ടാവുന്നേ റബ്ബെ നിക്കുണ്ട്
ഇല്ല ഏതക്കിടക്ക് പിന്നാ എന്നിട്ട് അങ്ങനെ ഒരു ഓൽമെന്റും തേച്ച് അങ്ങനെ ഇതാക്കല എന്നോ തൊടുത്തി നിങ്ങട്ട് ഇലക്കറി ചീര അങ്ങനത്തെൊക്കെ നല്ലോണം കഴിക്കും ന്നാലും കൂണങ്ങനെ ഉണ്ടാവുന്നതാണ് ഞാത് പറയുമ്പ എന്നോട് ഇങ്ങനെ പറയും. അത് ഉണക്കമീന് കറയുന്ന
ഏ വൈറ്റമിൻസ് ഒക്കെ നല്ല കഴിച്ച
അതെ അതെ ആ ഇലക്കറി ഏറ്റവും നല്ലതാണെടെ ചീര ചീര നല്ല നന്നായിട്ട് കൊണ്ടരന്നൊണ്ട് ആ അതെനു മുരിങ്ങ അതൊക്കെ നല്ല ഇഷ്ടാ. അതൊക്കെ നല്ലവും കൂട്ടും പിന്നെ പിന്നെ എന്താ പിന്നെ അലക്കാണ്ട് കുറച്ച് അതിന്റകത്തായിട്ടുള്ള പണികല്ലാം നിങ്ങളെങ്ങനെ മ മെഷീനിലിടലാണോ?
മെഷീനിടലുണ്ട് കല്ലിമ്മേ തിരുമ്പിയെടുത്തു മെഷീനിടലുള്ളു.
അഹ് അഹ് ഞാന് ഞങ്ങടിവിടടുത്തൊരു കൊളോണ്ട് അപ്പൊ അയിക്ക അങ്ങനെ പോക ഇടക്കൊക്കെ എന്തങ്കിലൊക്കെ ഉണ്ടെങ്കിലൊക്കെ ജോലിയൊക്കെ പെ പെട്ടെന്ന് കഴിയും. ആ അതെ പെട്ടന്ന് കഴിയും മറ്റേ നമ്മൾ മിസ്യനിലിട്ടാലും നമ്മള് കല്ലുമ്മേ ഇട്ടാലൊക്കെ നന കുറെ പണിയാ അഹ് രണ്ടു മൂന്ന് ആഹ് നമുക്ക് ഇങ്ങ സർഫുണ്ടെങ്കി സർഫിനാത്ത് ഒരു ബക്കറ്റ് ഇട്ടാലും പെട്ടെന്ന് അത് പെട്ടെന്നങ്ങട് കഴിയും കുറച്ചെങ്ങാണ്ട ഇറങ്ങിപ്പോവണം
അതിനും അപ്പൊ അതാലോചിക്കുമ്പോ ബിടുന്നു തന്നെ തരുമാന്ന് വിചാരിക്കും. ആഹ് ആഹ് കൊറച്ച് ഒരു തായെയാണ് മീന് പിന്നെ ആരെങ്കിലും ഒക്കൊ വാണാണോ? അപ്പൊക്കെ രസാ, ആ ഒറ്റക്ക് പിന്നെ നമ്മളൊറ്റക്കാകുമ്പോര് ഇതാണ് വരെ എന്താ ആഹ് അരെ ഉണ്ടാവുമ്പോ പിന്നെ നമ്മള് വർത്താനോം ഇതൊക്കെ ആയിട്ട് ടൈമ് പോണതും അറിയില്ല ആ രസാണ് ആളൊക്കെ ഉണ്ടാവും ചെല് മ്പോ ആൾക്കെ ഉണ്ടാവും എന്നാലും, നമ്മളറിയുന്ന പോലുണ്ട് അടുത്തുള്ള പോലൊക്കെ ഉണ്ടെങ്കിൽ രസമാണ്.
ആഹ് അത് ശരി
പിന്നെ
പിന്നെ എന്തൊക്കെയാ വിശേശം?
ഇപ്പൊക്കെ എവിടെ ഇങ്ങോട്ട്? ഉമ്മക്കെ ഏടെ? ആ ആ പിന്നെന്താ പണിക്കാ അപ്പൊ വീട്ട് വീട്ടിലന്നെ ഇയിക്കൂലേ പണിക്കാരൊക്കെ ഉണ്ടാവുമ്പോ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തൊക്കെലൊക്കെ ആയി.